ഹലോ
ആണ് ഹലോ
ഹലോ
കേക്കുന്നില്ലേ
കേൾക്കാം കേൾക്കാം ജോലിയിലാണോ
അതേ
ആണോല്ലേ കഴിച്ചായിരുന്നോ
ആഹ
അിക്ക ഞാ ഞാനാ കഴിച്ചേ ഹലോ
കേക്കാം കേക്കാ കഴിച്ചോ
ആ കഴിച്ചു കഴിച്ചു നീ കഴിച്ചായിരുന്നോ
ആടെ കഴിച്ച്
എന്തൊക്കെയായിരുന്നു കറി എന്താക്ക ഉണ്ട് കറി
ചൂടക്കറി പിന്നെ
ആണല്ലേ വേറെ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നോ
ഇല്ല ഇല്ല അവിടെയോ
ഇവിടെ എന്താ മീൻകറിയും മെഴ് ക്കു പെരട്ടിയു ആയ്രുന്നെ. വേറെ മീനൊന്നും ഇല്ലായി രുന്നു. കൊറച്ച് ദിവസായവത്തിയായിരുന്നു കറിവെച്ചത് ഊം വർക്കിലാണോ ബിസിയിലാണോ
ഏയ് അല്ല
ഉം ഉം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നൊ ഇന്ന് ജോലിക്ക്
ഇല്ല ഇന്നിവിടെ ഞാൻ മാത്രേ ഉള്ളായിരുന്നു
ഓഹോ
ഇപ്പൊ ഒരാളുടെ കാല് മുറിഞ്ഞ ഇപ്പൊ ക്ലിനിക്കിൽ കൊണ്ട് ചെന്നിട്ടുണ്ട്
കേട്ടില്ല
ഇപ്പ ഒരാളുടെ കാല് മുറിഞ്ഞ് ക്ലിനിക്കിലോട്ട് കൊണ്ടുപോയി
ആ എന്നിട്ടാ കു കൂടുതൽ പരിക്ക്ണ്ടായിരുന്നോ
ചിലപ്പോ സ്റ്റിച്ച് ഇടേണ്ടി വരും കണ്ടക് ഹലോ
കൂടുതല് പരിക്കുണ്ടായിരുന്നോ
കണ്ടിട്ട് സ്റ്റിച്ച് ഇടേണ്ടി വരും. നല്ല മുറിവുണ്ട്
എന്ത് പറ്റിയതാ
എന്ത് പറ്റിന്ന്റിയില്ല എനിക്ക് തോന്നുന്നു കമ്പിയെല്ലാം കുത്തി കേറിയതായിരിക്കും
ഓ ഓ വർക്കിന്നിടേല് അല്ലേ
ആഹ്
ആ സേഫ്റ്റിയുടെ ആയിട്ട ഒന്നും ഇല്ലായിരുന്നോ ആ ആ ജോലി ചെയ്യുന്ന ആൾക്ക്
അത് കാലിൻ്റെ മു ട്ടിന്റെ താഴെയായിട്ടാ മുറിഞ്ഞ
ഓ ഓ ആണല്ലേ ഉം പിന്നെ ആ മഴ ചാർന്നെന്ന് തോന്നുന്നു രാവിലെ തൊട്ടൊരു വല്ലാത്ത അന്തരീക്ഷം തന്നെ ഇന്ന്
ആഹ്
ന്തെയ്യാനാ. തുണിയൊക്കെ ഉണങ്ങാതെ കെടക്കുന്ന് അ പ്പ ഡ്യൂട്ടി എത്ര മണി വരെ ഉണ്ട് ഇന്ന്
ഡ്യൂട്ടി ഇന്ന് നൈറ്റ് ഉണ്ട്
നൈറ്റാല്ലേ ഒ ഓ
റ്റു
ഉം ലേറ്റ് ആവല്ലേ ഉ ഉം പിന്നെ അച്ഛനെ എന്തോ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുവല്ലേ അത് കംപ്ലീറ്റ് ചെയ്തോ
കംപ്ലീറ്റ് ചെയ്യാൻ കൊറച്ച് കൂടി പഠിക്കാനുണ്ട്
ആണല്ലേ
ആഹ് തുടക്കവല്ലേ
ഓ ഓ ഓടിക്കുന്നുണ്ടോ അച്ഛൻ
ഓടിക്കുന്നുണ്ട് പക്ഷെ ഹാൻഡില് ഹാൻഡിൽ ബാലൻസ് ഉണ്ട് പക്ഷെ ഒരു പേടി ഓടിക്കാൻ
ഉള്ളിലൊരു ഭയഉള്ളപ്പോൾ ഓടിക്കാൻ പാടായിരിക്കും
ഉം
ഉം ഉം ഊം
എന്നുള്ളൊരു പേടി
പേടി അപ്പൊ പിന്നെ അങ്ങനെ ഒരു പേടി ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ നിന്നാ നമുക്ക് വണ്ടി ഓടിക്ക പറ്റത്തില്ലാ അത് പറഞ്ഞ് കൊട്ക്കാണം.
ആഹ് പശെ ഇന്നലെ വണ്ടീന്ന് ജസ്റ്റ് മറിഞ്ഞ്
എന്നിട്ടോ എന്ത് പറ്റി?
ആഹ്, കാല് ജസ്റ്റ് ഒന്ന് സ്ക്രാചായിട്ടുണ്ട്
ഓ ഓ നീര് വല്ലോമ് ഒണ്ടോ?
നീരായിറ്റൊന്നില്ല ജസ്റ്റ് സ്‌ക്രചായി തൊലി പോയിട്ടുണ്ട്.
ഉം ഉം ഉും അപ്പം ആം കൊഴപ്പല്ലേന്നിട്ട്. മരുന്നൊന്നും വെക്കേണ്ടേ മരുന്ന് വാല്ലോ വെച്ചോ,?
ആഹ് ഒരു മരുന്ന് ജസ്‌റ്റൊന്ന് തൈതികൊണ്ട്തളര്ന്നു ത് ല്ലാ
ഉം ഉം. പിന്നെ അ വീട്ടിലേല്ലാരും കഴിച്ചാര്ന്നോ നീ ചെന്നപ്പം കഴിക് ഫുഡ് കഴിക്കാൻ പോയോപ്പോ
ഞാ മാത്രകഴിക് ച്ച്ളു ബാക്കി ഇച്ചിരി ലേറ്റവും കഴിക്കാൻ ആൾക്കാര്. പിന്നെ
ഉം പിന്നെ
അവടെ കഴിച്ചോ എല്ലാരും? ഹ
ആഹ് ഇവടെ എല്ലായും കഴിച്ചു. ചേട്ടനില്ലാ ചേട്ടന് ഒരു കൂട്ടുകാന്റെ വണ്ടി ശരിയാക്കാൻ കൊട്ത്താര്ന്നു. അത് വാങ്ങാനായിട്ട് പോയിരിക്കുവ്യാ. ആഹ് ഇല്ല ഇപ്പോ പ്പോയതെള്ളു. ന്ന് വർക്ക്ല്ലാര് ന്നു അപ്പൊ പിന്നെ അങ്ങനെ പോയി. മ്മ് മഴയല്ലേ അത് കൊണ്ട് വർക്ക് ഇല്ല് ഇന്ന്. ഉം ഉം അമ്മ അമ്മക്ക് ഇന്ന് കടയിൽ പോണ്ടായിരുന്നു അപ്പൊ പിന്നെ രാത്രി ഇതന്താ അമ്മ വൈകിട്ടാ റുന്നതേ അതുകൊണ്ട് അമ്മയുണ്ട് അച് അച്ച്ചൻ കിടന്ന് ഉറങ്ങുന്നുന്ന് വള്ളമൊന്നും പോയില്ല
നല്ല കടലുണ്ട് ഇവിടെ
ആഹ് മഴയൊക്കെല്ലേ അതുകൊണ്ട് വള്ളഒന്നും ഇന്ന് പോയില്ല പച്ചനും വീട്ടിലുണ്ട് ആ വൈ ട്ട് ചേട്ടൻ പോകുന്നുന്ന് പറഞ്ഞു ഞാനിന്ന് പോന്നില്ല ഞാൻചെലപ്പഴേ പോവത്തുള്ളു
അമ്മയ്ക്കും ആ വണ്ടിയില്ല അതുകൊണ്ട് അമ്മ പോവാതിരിക്കുവ
ഓ ഓ
ഞാനിവിടെ ഡ്യൂട്ടിയിലായത് കൊ ഡ്യൂട്ടിയിലായത് കൊണ്ട് കൊണ്ടു പോവാൻ പോവാൻ പറ്റാത്ത കൊണ്ടിരി
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്തോ രാത്രി അപ്പൊ ഒത്തിരി താമസിക്കുവ ഏ
ചേട്ടനോടൊന്ന് പറയാ കൊണ്ടു പോ വാൻ.
ആഹ് അങ്ങനാണെങ്കിൽ ചേന്റെ അടുത്ത് ഞാനൊന്ന് പറയാം അപ്പൊ അവര് ഒരുമിച്ച് പോയാ മതിയല്ലോ അല്ല ചേട്ട നേതാ ഫ്രണ്ട്സു ആമായിട്ട് പോവന്നാ പറഞ്ഞതേ ഓ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണേ അപ്പം
അമ്മയുടെ കൂട്ടുകാരിയാ.
വർക്ക് ചെയ്ത വേറെ ഇ സാറന്മാരു ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് പോണന്നും പറഞ്ഞോണ്ടിരിക്കയാ അമ്മയുടെ ആരാ അത്
മേഡം ഏതോ കൂടെ പഠിച്ച ഏതോ കൂട്ട കൂട്ടുകാരിയുടെ മോളുടെ കല്യാണോന്ന പറഞ്ഞേ
ആഹ് ഇത് നമുക്ക് ചെറുക്കനാ
ഓ ചെറുക്കനാണോ മോളാണോന്ന് എനിക്കറിയില്ല
വീട്ടിലും ചെറുക്കനാ തോന്നുന്നു ചെറുക്കൻറെ വീട്ടില സംഭാവന്നെയാ
കൂടെ പഠിച്ച എന്നാ പറഞ്ഞേ അപ്പ പോകാതിരിക്കാനും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുവ
ആ അമ്മേ എല്ല ഞാൻ ചെലപ്പഴേ പോവത്തോള്ള് എനിക്കൊരു കൂട്ട് ഫ്രണ്ട വേറെ ഫ്രണ്ട്സ് ഇല്ലാത്ത കൊണ്ടെ ഒരു ബുദ്ധിമുട്ട് പോവാൻ ഉം പിന്നെ വർക്ക് ഒത്തിരി നടക്കുന്നുണ്ടോ അവിടെ
ആഹ് വർക്ക് അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്
ബിൽഡിങ്ങിന്റെ വർക്കാണോ
ആഹ് പല പല വർക്ക് സൈറ്റ് പല വർക്ക്ണ്ട് പല ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട് പലർക്കും പല രീതിയില കൊടുക്കുന്ന അപ്പൊ അതിനനുസരിച്ച് വർക്ക് ഉണ്ട്
ആ ആഹ് നിന്റെ ഫ്രണ്ട്സ് ഒന്നും ഇന്ന് വന്നില്ലേ അവിടെ
ഫ്രണ്ട്സ് ഒണ്ടായിരുന്നു ഒരാൾക്കൊരു അത്യാവശ്യം വന്ന് പുളളിക്കാരൻ ഉച്ചക്ക് ഹാഫ് ലീവ് എടുത്തിട്ട് പോയി
ആ ആഹ് മറ്റേ നീ വാങ്ങിക്കൊടുത്ത സൈക്കിളിന്റെ അകത്താണ് ഇപ്പ മറ്റെ ദേവന്റെ വാവ പണി
ഓ
ആ അത് അത് അതിൻ്റെ അകത്തൊരു വാട്ടർ ബോട്ടില് ഇല്ലായിരുന്നോ അത് തറയിലിട്ട് പൊട്ടിച്ചു അതിന്റെ സൈഡിലത്തെ ഒരു പിടി ഒരു എന്തോ ഹാങ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ചെറുതായിട്ട്
അത് പൊട്ടിച്ചോ
ആഹ് അത് പൊട്ടി
ഏത് സൈക്കിളിനകത്ത് മറ്റേ സൈക്കിളിനകത്ത്
സൈക്കിളിന്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്ന അല്ല ആ ബോട്ടിൽന്റകത്ത് സൈഡിലൊരു മറ്റേ എന്തേലും ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇല്ലെ തൂക്കിയിടുന്ന ണ്ടിലൊരു ഇത് പിടിപ്പിക്കുന്ന അത് ഉണ്ടായിരുന്നു അത് തറയിൽ വീണ് പൊട്ടി പോയി
ഞാൻ കണ്ടില്ലല്ലോ
ആ അത് തറയിൽ വീണെടാ
ലീക്ക് ഉണ്ടോ വെള്ളം ഒഴിച്ചിട്ട്
അവൻ തറയിൽ ഇട്ടത്
അതാ കുപ്പിക്കാത്ത് വെള്ളം ഒഴിച്ച് നോക്കിട്ട് ലീക്ക് ഉണ്ടോ
കുപ്പിക്ക് ലീക്ക് ഒന്നുമില്ല പക്ഷേ അത് പൊട്ടിപ്പോയ് ആ വീണ ഫോഴ്സിൽ തറയിൽ വന്ന് ഇടിച്ച കൊണ്ടായിരിക്കും ഊം സൈക്കൾനാത്ത് വെളിയിലിറങ്ങ അവിട് അവിടെന്ന് വീണ്ടും കേറുക ഇങ്ങനായിട്ട് കിടക്കുവ ഇവിടെ
മറ്റേ ടയറ് അഡ്ജസ്റ്റ്യ്തായിരുന്നോ?
ടയറ് ആഹ് അഡ്ജസ്റ്റ്യ്തിപ്പം ഒരുവിധം ശരിയായി
ഉം
ചവിട്ടുന്നുണ്ട് നല്ല രീതിയിലേ ഇപ്പൊ കാല് റൗണ്ടടിച്ച് ചവിട്ടി കറക്കുന്നുണ്ട്. ഉം ഉം ആതെ റൂമിന്റെ അകത്തിട്ട് ചവിട്ടിയാലേ അത് പറ്റുന്നുള്ളൂ നമ്മുടെ വീടിന്റെ അകത്തിട്ടേ ഇന്റർലോക്കിലാഉമ്പയ്ത്തേക്കും ആഒ കട്ടയെല്ലാം പൊങ്ങിയും, താന്നും ഇരിക്കല്ലേ അപ്പൊ അവൻ ചവിട്ടുമ്പയ്ത്തേക്കും അതൊരു ബുദ്ധിമുട്ട് പക്ഷെ അവൻ അല്ലാതെ വീട്ടിന്റെറകത്ത് നമ്മുടെ വീടിന്റെകത്ത് ചവിട്ടിയിട്ട് കുഴ പോയില്ല
അല്ല ടയൽനാത്ത് ചവിട്ടുമ്പഴത്തേക്ക് ഗ്രിപ്പ് കിട്ടണ്ടേ
ആഹ് അത് പക്ഷെ ആഹ് പൊക്കവും എല്ലാം കറക്റ്റ് റ്റായതു കൊണ്ടേ കുഞ്ഞിനത് ചവിട്ടാൻ പറ്റുന്നു. മറ്റേ ഇന്റർലോക്കിലായിട്ട് ഇത് ചവ് ട്ടുമ്പയ്ത്തേക്കും മറ്റേ കുഞ്ഞിനൊരു പാട് കുഞ്ഞ് മറ്റേ രണ്ട് കാല് റൗണ്ട്യ്ത് ചവിട്ടുന്നുണ്ട്. മ റ്റേത്ങ്ങനെ അടിച്ചടിച്ചല്ലേ യവിട്ടുന്നേ ഉം
കാലെത്തി കിട്ടുന്നുണ്ടോ
കാല് നലേക്ക് എത്തിക്കിട്ടുന്നുണ്ട് ഉം അപ്പറത്ത് പിള്ളേരുണ്ടല്ലോ പിള്ളേരിപ്പം ഇന്ന് വന്നില്ല
ആഹ് അതിലൊരു അതിലൊരു അതിലൊരു കൊച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന എടു പണ്ട്
ആഹ് ന്നല്ലേ ആ അവിടെ എന്തോ ഇതുണ്ടെന്നും പറഞ്ഞഞ് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ പോന്നാണ്ട്
ആഹ് ഞാനിവിടെ നിക്കുന്ന കണ്ടായിരുന്നു പിള്ളേരു ആയിട്ട് ഉം
അപ്പൊ ആഹ് ക്ലാസ്സിന് പോയതായിരിക്കും അല്ലെങ്കി അവന്മാർ വന്നേനെ അവമാരുമായിട്ട് വന്നാ ഇവിടെ കിടന്ന് ഇടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എങ്കി ശരി ഞാൻ പിന്നെ വിളിച്ചാ മതിയോടാ
ആഹ് ശരി ശരി